ഹലോ ആഹ് ആഹ് ഇവിടെ ചെറിയ ജോലിയിലൊക്കെ ഇങ്ങനെ നിന്നായിരുന്നു
എന്ത രാത്രി രാത്രിത്തേക്ക് ഭക്ഷണം ഉണ്ടാകുവാന്നോ
ആഹ് ചോറിങ്ങനെ തിളപ്പിച്ച് ഇറക്കി വെച്ച ന അത് തിളപ്പിക്കാൻ എടുത്ത് വെച്ചിട്ടനെ പിന്നെ
ഇപ്പന്ത് രാത്രിയിലാണ് ഉണ്ടാക്കുന്നത്
ആ ഉച്ചക്ക് ചോറുണ്ടായതോണ്ട് രാവിലെ ഇങ്ങനെ റൈസ് കുക്കറി തിള പ്പിച് ഇറക്കി വെക്കും എന്നിട്ട് രാത്രിയില എടുത്ത് തിളപ്പിച്ചത് അടച്ചിടും അപ്പൊ പിന്നെ പിറ്റേന്ന ആ ചോറ് ഉപയോഗിക്കാലോ അങ്ങനെ ചെയ്യും അപ്പൊ അതാ അടുപ്പയിലോട്ട് കറിയൊന്നും ഇല്ലെന
മീന ഒന്നും കിട്ടാത്തണ്ട് ചൻ ചിക്കൻ ഉണ്ടായത് അതെടുത്ത് കറി വെച്ച്
ആ ചിക്കൻ എങ്ങനെ അറിയാക്കുന്ന ഞാനങ്ങനെ ചിക്കൻ കറി വെച്ചിട്ടില്ല എങ്ങനാ അവിടുത്തെ റെസിപ്പി എങ്ങനാ
ഇവിടത്തെ റെസിപ്പി എന്ത വെച്ചാ നമ്മള് ചിക്കൻ നല്ല രീതിൽ കഴുകി അതിനകത്ത് ഇച്ചിരി മുളക്കൊടിയും മ മഞ്ഞ പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചിക്കൻ മസാലയും ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കും നല്ല രീതിൽ പെച്ച അടച്ചങ്ങ് വെക്കും കുറച്ചുരം
ഉം ഉ എത്ര സമയം വെക്കണം
എത്ര നേരം ഇരിക്കാ അത്രയും നേരം ഇരിക്കാം ഓ ഇങ്ങനെയൊക്കെ പോല ഒരു പതിനഞ്ച് പത്ത് ഇരുര മണിക്കൂർ മേളെ ഇരിക്കുന്ന ആയിരിക്കും നല്ലത്
ആഹ
എന്നിട്ട് പിന്നെ അല്ലത് മസാല തയ്യാറാക്കാൻ പുള്ളിയും പച്ചമുളവും അതിന് മുമ്പ് ഇഞ്ചയും വെളുത്തുള്ളി ത്തുള്ളി പേസ്റ്റ് എണ്ണക്കകത്തിട്ട് വയറ്റിയിട്ട് ഈ ഉള്ളിയും പച്ചമുളവും ഇട്ട് നല്ല രീതിയി വയറ്റണം
ആഹ ആഹ്
പയറ്റന്ന് കൂട്ടത്തി ഇച്ചിരി മഞ്ഞൾപ്പൊടും ഉപ്പും കൂടി കട്ടണം കൊറച്ച് ഇടാവുള്ളൂ കാരണം നേരത്തെ ചിക്കൻ കറി ചിക്കനകതൊള ഉപ്പ് ഇട്ടായിന്നല്ലോ
ആഹ
അത് കഴിഞ്ഞിട്ട് ആ അതിന്ടകത് ഇടണം എന്നിട്ട് ഇതിനകത്ത് ഇട മുളകുപൊടി പൊടി നമ്മൾ വേറെ ഒരു ചെറിയ ഒരു പാത്രത്തിനത്തിന് നല്ല രീതിയിൽ ചൂടാക്കി ഒന്നു മൂ പ്പിച്ചു വെക്കണം
ആഹ
വയറ്റി വരുമ്പോ ഈ മോടി അതിനത്ത് തട്ടി അത് നല്ല രീതി മിക്സ് ആക്കണം
ആ
അതൊന്ന് ഇളക്കി ഒന്ന് ഇതാക്കി കൂട്ടി ഒഴി മാറ്റി വെച്ചുന്ന ചിക്കൻ ഇനാത്തോട്ട ഇടണം
ചിക്കൻ ഇട്ടൊന്ന് ഇളക്കി വെച്ച് ചിക്കൻ ഓൾ വെള്ളം ഉണ്ടല്ലോ എന്നാലൊരു ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് ഇത് മിക്സ് ആവാൻ വേണ്ടിയള്ള ഇച്ചിരി വെള്ളം ഒഴിക്കണം ഇട്ട് മേടിച്ചിട്ട് ഇത് മിക്സ് ചെയ്ത് അപ്പൊ ഇത് ആ ചെറിയ തീതിന്ന് ചെയുന്നനുസരിച് അതിനകത് ചിക്കൻഅകത്തുളെ വെള്ളോ ഇറങ്ങി നല്ല രീതി ഇതാവും എന്നിട്ട് ലാസ്റ്റ് ഉപ്പൊക്കെ നോക്കി ഉപ്പ് ഇടണം അറ്റ് ഒരു തക്കാളി ഒന്ന് കൊറച്ചണം മേളി വിതറണം
അഹ് അഹ്
എന്നിട്ട് പിന്നെ വെന്തോന്നല്ലാം നോ ഇച്ചിരി കുരുമുളക് പൊടി ഇച്ചരി ഈ കുറി വരുമ്പോ ഫുൾടൈം ഓഫാക്കി ഉറപ്പാലെ
ഏഹ്
അത്രഉ ഇ കാലൊക്കെ ഉണ്ടെങ്കി അതിനത്ത് ആ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടുന്നത് നല്ലതാ മല്ലിയില മസാല പരട്ട എ നേരത്തും മല്ലിയില ഉണ്ടാക്കിയാൻ അത്
പക്ഷെ ചിലവർക്ക് ഈ മല്ലീലയുടെ ഫെ ഫ്ലേവർ ഒന്നും ഇഷ്ടപ്പെടത്തില്ല
ആ എനിക്ക് ഭയങ്കരഷി ഈ മല്ലിഇലയുടെ ഫ്‌ളേവർ
ആ എനിക്ക ഇഷ്ടാ
ഈ രസത്തിനാത്തൊക്കെ മല്ലി ഇല ഇടന്ന് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടവാ മല്ലിയിലണ്ടെ ഞാൻ വാരിക്കോരിടും
ഉം പക്ഷെ എല്ലാവർക്കും അതിന്റെ ആ ഒരു ചെടിയ ഒന്ന് ആ ഒരു സ്മെല്ലൊന്നും ചെവയൊന്നും പിടിക്കില്ല എനിക്കൊക്കെ ഭയങ്കര ഇഷ് ട്ട സാമ്പാറിനാത്ത് ആയാലും
അഹ്
അഹ്
യ് ത്തില
എന്നിട്ട് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാ
ഇപ്പൊ ചോറ് വേവണം അതേ ഉള്ളൂ
ഉം കറി വെന്താ
ഉം കറി എന്തെ ഇന്നലത്തെ മീൻകറി ഇരിപ്പോണ്ട് അ അച്ഛന് കൊച്ചുമത്തി അങ്ങ് വലിയ പ്രിയ ഇ അതുകൊണ്ട് ആ ചീക്കൻ കറി ഇന്നല
ഓഹ്
അല്ലേല് രാവിലെ ആഹാരം കഴിക്കു രാത്രി ആഹാരം കഴിക്കത്തില്ല
ട്ട് അച്ചൻ വന്നോ ഹലോ
ഹലോ
കേൾക്കുന്നില്ലിയോ
ഹലോ കേക്കന്നില്ലേ ആ കേക്കാവോ
കേക്കാം കേക്ക എനിക്ക് കേക്കാം റേഞ്ച് റേഞ്ചിന് ഭയങ്കര പ്രശ്നം
അന്നോ ഞാൻ ഇപ്പളും അടുക്കള വശത്തു നിക്കാ
ആന്നാ അതാ ഇല്ലാത്തത് പുൊറത്തിറങ്ങിപ്പോ
ആഹ് അടുക്കള ഞാൻ കഥവ് കുറന്ന് പുറത്ത്ു നിയ്ക്കവാ അടുക്കള വിറ്റത്തിന്റെ പൽ മെ ഇങ്ങനെ നക്കവാ ഇല്ല അച്ഛൻ വന്നില്ല അച്ചൻ വരാൻ കുറച് കൂടി താമസിക്കും
ആന്നോ അച്ഛനക്ക ചിക്കൻ ഇഷ്ടന്നോ
ആ
മ്.
ഇത്ങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി ടേസ്റ്റുള്ള കറാന്നെങ്കിൽ എല്ലും കഴിക്കു
കഴിച്ചോളല്ലേ.
ചെറിയ മീനൊന്നും കൊച്ചുവത്തി ചൂട.
ആ ഇപ്പൊ ചെറിയ മീന ഉള്ളന്ന് പറയാനെന്തോ വലിയ മീനൊന്നും ഇല്ലന്ന് പറയാനന്തോ.
യെപ്. യെപ് ഓള് കഴിച്ച്ല്യ ഇടക്ക് ചുടക്കറി വെച്ചിട്ട് ചൊറു കഴിച്ചില്ല ഇഴി കഴിച്ചിട്ടങ്ങ് പോയി
ആ
ദൃടം ഗി മു കൽക്കി കൊടുത്തപ്പോ അതിന്ന് നല്ല രീതിൽ രാത്രിൽ ആഹം കഴിച്ച് കൊടുത്ത് ചോറ് മൊത്തവും കഴ ഇച്
അന്നിട്ടാ പോയി കടന്നത്.
ആമല്ലേ ആ അപ്പ കിഷ് ആ ആക്കിഷ്ടള്ളത് വെച്ചോട്ത്താൽ ആള് ചോറ് കഴിച്ചള്ളല്ലേ?
ആ കഴിക്കിനെ കഴിക്കട്ടെ എന്നെച്ച്.
ആ പിന്നേ
ഏ എന്തുവാ?
ചോറൊന്നും ഇണ്ടില്ല ഇവിടെ ഒ ഒരു ഒമ്പത് മണി കഴിയും ചോറൊക്കെ ഉണ്ണാൻ
കറിയൊക്കെ ചൂടാക്കി വെച്ചോ രാത്രിഴ്ത്തേക്ക്
ആ അതൊക്കെ ചൂടാക്കി വെച്ച് ഇവിടെ ഉച്ചയ്ക്ക് നമ്മള് രാവ് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന അറിയന്നെ ഇവിടെ എല്ലാവർക്കും ഇവേ രാത്രിതേകൊള്ളൂട്ടോ തീർച്ചെന്ന നൊന്നും ഉണ്ടാക്കത്തില്ല ഉം
അങ്ങനെ അതിന്റെ ആവശ്യ ഇത് ഞാനിന്ന് വൈകുന്നേരള്ള കറി വെക്കുന്ന അബോ അത് രാത്രീലും ഉപയോഗിക്ക പിറ്റേന്ന് ഉച്ചക്ക് ആവല്ലോ
ബൈക്കല്ലേ ആ ഹ
പിന്ന വേറെ എന്തേലും കേറണ്ട
ഇല്ലല്ല ഇന്ന് മഴ ഇല്ലാര്ന്നല്ലോ. ഇന്ന് മഴയൊന്നും പെയ്തില്ല. ഹലോ
ലോ
ഹലോ
ഒന്നും പറയത്തില്ലല്.
ആറേഞ്ച് ഇല്ലാതേന്റെ പ്രശ്നാ തോന്നു കേക്ക്‌ന്ന് ഇപ്പ കേ
ആ ഇ ഇപ്പ കേക്ക്‌ന്ന് ഇപ്പം കേക്ക്‌ന്ന് ആഹ് എടക്കെടയ്ക്ക് രേൻ
ഈ മഴേടെക്കെ പ്രശ്നായോണ്ട് റേഞ്ചിനൊക്കെ പ്പ ഭയങ്കര പ്രശ്താ
ആന്നോ ന്നാ അതായിരിക്കും. രേഞ്ചിന്റെയൊക്കെ നല്ല രീതീൽ ബുദ്ധിമുട്ടുണ്ട്.
ആഹ് ഉണ്ടുണ്ട് തിപ്പോ ഞാനിവടെ വീടിന്റെ ഫ്രണ്ടേ കേറിനിന്ന് സംസാരിക്കുന്നത് ന്നട്ടും റെയ്ഞ്ച് കിട്ടുന്നില്ല.
ഞാനിപ്പോ സിറ്റഔട്ടിൽ ഇറങ്ങി വന്നീനി എന്റെ കൊഴപ്പം കൊണ്ടാണോ അല്ലയോന്ന് അറിയത്തില്ലല്ലോ.
ഏ
അങ്ങള് റേഞ്ച് ഇ കാലാവസ്ഥടെ ആയിരിക്കും
ആയിരിക്കും രിക്കും ഇവടെ അല്ലെങ്കിലും ഈ എര് ഞങ്ങടെ ഇവിടെ ഏരിയ റേഞ്ചിന് ഭയങ്കര പാടാ
ആഹ് ഇവടേം ഞങ്ങളെ ഏരിലൊക്കെ വി ഐടെ സിമ്മിനൊക്കെ ഇച്ചിരി റേഞ്ച് പ്രശ്
അത് നമ്മടെ അട്ത്ത് വി ഐടെ ടവറൊന്നും കാണത്തില്ലാ അതാ ഈ പ്രശ്നം. മ്
സിമ്മ് ബോട്ട് അല്ല സി മമ്ബോട്ടയേണ്ടി വരും. എന്റെ പിന്നെ ഏയെർട്ടലാ
ആഹ് എൻക്ക് പിന്നെ ഞാനിത് ഞമ്ക്ക്‌ ശീലായോണ്ട് പിന്നെ പോട്ടെയ്ല് നടക്ക്‌ തോന്നിയില്ല.
ഉം പോട്ടെയ്തെര്ന്നാലും പിന്നെ വല്ല്യ മെന
അതാ പോർട്ട് ചെയ്തയ്നാ അതിന് ആ എയർടെല്ലിനി വടെ റേഞ്ച് ഇല്ലെങ്കിൽ അതും പ്രശ്നല്ലേ. പ്പോള്ളത് കൊണ്ടങ്ങ് പോ പോവാന്ന് വെച്ച്
ആനാണ്
ഏ ഇപ്പൊ വൈഫൈ എട്ക്കാന്ന് വെച്ചാ വൈഫൈ എട്ത്താലും റേഞ്ച് കിട്ടത്തില്ല.
ആഹ് വൈഫൈ ഇല്ല ഒന്നും റേഞ്ച് കിട്ടണോന്നില്ല.
മ് വൈഫൈ എടുക്കാനാല ഇവിടെ നമ്മുടെ ഇവിടെ സ്ഥിര ആൾക്കാരൊന്നുല്ല ഇപ്പഴും
ആഹ് വൈഫൈ എടുക്കുമ്പഴും ഒരു ഒരു വീട്ടീ തന്നെ ഒരു നാലഞ്ച് യൂസ് സൊക്കെ ഉണ്ടെങ്കിലേ വൈഫൈ എടുത്തുകൊണ്ട് ഗുണൊള്ളു.
ഗുണഒള്ള് ഇവടെ ആകെ ഞങ്ങൾ രണ്ട് പേരെ ഫോൺ യൂസ് ചെയ്യുന്നുള്ളു. അപ്പ ചേട്ടനാണെങ്കിൽ അങ്ങ് ഗൾഫിലോട്ട് പോയി കഴിഞ്ഞ പിന്നെ ഞാനും കാ മാത്രല്ലേ ഉള്ളൂ ഞാൻ എനിക്കായിട്ട് മാത്രം എന്തിന വെർതെ വൈഫൈക്കെ
അതിലും ബേധം അതിന് ഒരാൾക്ക് വേണ്ടി അഞ്ഞൂറ് രൂപേടെ ഒരു മാസം റീചാർജ് ചെയ്യുന്നതീ നല്ലതല്ലേ ഒര് മുന്നൂ മുന്നൂറ് രൂപയ്ക്ക് ഫോൺ സ്വന്തം ഫോൺ റീചാർജ് ചെയ്യുന്നേ.
അത് മതി നമ്മക്കിതൊക്കെ കൊണ്ട് തന്നെ ധാരാളം
മ് ഒര് അഞ്ചാറ് പേര്ക്കൊക്കെ ഫോൺ ഉള്ള വീട്ടിലുള്ളവർക്കൊക്കെ ഫോൺ ഉള്ളതാണെങ്കി നമ്മക്കത് എട്
ആഹ ഗുണൊണ്ട് ആ ആ ചോറൊക്കെ കഴിക്ക സമയയായോ?
അ അങ്ങനെ വലിയ രീതിയിലൊന്നും ആയില്ല ന്നാലും രാവിലെ എട്ടരൊക്കെ ആവും.
ആഹ
പിന്നെ അവിടെ എല്ലാരും കഴിക്കാൻ നേരായോ?
ആ ഇവടെ അച്ഛൻ അച്ഛൻ നേരത്തെ കഴിക്ക ക്കും ഞങ്ങള് ഞങ്ങള്ൾ താമസിച്ച ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴേ കഴിക്കത്തോള്ളൂ.
ആണോ?
ആഹ എന്നാൽ ശരിയന്നാ ഉം ശരി ശരി.